ഹലോ കേക്കുന്നില്ലേ? ആഹ ഓെ അപ്പൊ നിങ്ങളൊക്കെ കഴിഞ്ഞോ? ഹലോ! ഹലോ കേക്കുന്നല്ലേ റേഞ്ച്ല്ലേ അവിടെ ആ റേഞ്ച്ല്ലേ
അഞ്ചിന്റെ ഒരു പ്രശ്നുണ്ട്
ആണോ അപ്പൊ കേക്കുന്നുണ്ട് ആഹ അപ്പൊ കേൾക്കുന്നുണ്ട് കേക്കുന്നില്ലേ നിങ്ങൾക്ക്
ആ ഇപ്പൊ കേക്കുന്നുണ്ട് പിന്നെ എന്ത ആഹ പനികളൊക്കെ കഴിഞ്ഞു
പിന്നെ എന്തൊക്കെയാ വർത്താനം എന്താര്ന്ന്
അവിടത്തെ പണികളൊക്കെ കഴിഞ്ഞോ അവിടെന്നെ ഉമ്മ ചീയല്ലോ അല്ലേ
അ അ അ അതെ അതെ
ഉ
ഏർ എന്താ പിന്നെ വർത്താനൊക്കെ അ സുഖല്ലേ
ഉ സുഖം
ഉം
ഇനി മൂന്ന് മണി ആയി പോണം
മൂന്ന് പടിക്കോ വിറകിനാണോ?
വിറകിനല്ല മറ്റേ ഞാന്ൻ കുട്ടികളെ ട്രിപ്പ സ്കൂൾ ട്രിപ്പ്പ പോകണ്ടേ
അ അ അ
അപ്പോ ഞാനന് മൂന്ന മണിക്ക് പോവും
ആഹ നിങ്ങളല്ലേ
ആ ഉം
നിങ്ങള് നിങ്ങള് പറഞ്ഞിട്ടില്ലേ നിങ്ങളടെ വീട്ടില് എവിടെയൊക്കെ മയിലൊക്കെ വരുന്ന്
ആഹ!
ആ ഇതിനെ കുറിച്ച് ഒന്നുകൂടെ പറയോ
മയിലിപ്പ എന്താ മയിൽ വരുംറെബറ എസ്റ്റേറ്റ് ആണ് അപ്പൊ അതിനൊക്കെ നമുക്ക് വിറകിനെ നമ്മള് വിറകിനൊക്കെ പോവൂലെ സ്റ്റേറ്റ് കടൊക്കെ നടക്കുമ്പോ അലുണ്ടാവും കൊറെ മൈലുകൾ ഉണ്ടാവും അവര് പില് വിടർത്തിയക്കെ നക്കണത് നല്ല ഭംഗിയല്ലേ കാണൻക്കെ മ് ആഅ ഓൾ ഇത്ര മൈപ്പീൽ ഇവിടെ കിട്ടിട്ട് ഇവിടെ വെച്ചിണ്ട് വീട്ടിലുണ്ട് കുറേ മൈ
കറ വേൽപ്പല ഉണ്ടോ ആ കട ക്കെ വാങ്ങാൻ കിട്ടും പക്ഷേന് നല്ല റേറ്റാ
ആഹ കടയിന്നൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷെ അയിന് വല്യ ബുദ്ധിമുട്ടൊന്നുമല്ല അപ്പൊ നമ്മള് റെദ്ര സ്റ്റേറ്റ കന്ന് പോയാ അവിടെ ഇവിടക്കെ ആയിട്ടങ്ങൾ കറക്ണ കാണാം ഉ
ആ ആ നമ്മള ഇങ്ങനെ ചെറുതേ കണ്ടിട്ടുള്ളൂ പിന്ന എങ്ങനെ എങ്ങട്ടേലൊക്കെ പോകുമ്പോ വലിയ വലിയത് കാണാൻ പറ്റും വാങ്ങീട്ടൊന്നുമല്ല
ന്നല്ല നമ്മടെ വിറകിനൊക്കെ പോകുമ്പോ ഇഷ്ടംപോലെ മഴയിപ്പീലി ടും കൊറ എടുക്കും കൊറ അവിടെ ഇടും ഉ
ഏ അവടെ ഇട്ട് പോരല്ലോ ഒക്കെ ഉണ്ടോ
ഓ എടുക്കൊന്നുംല്ല
ഏ ആര് പണ്ടൊക്കെ തൂവൽഇഷ്
ആഹ് ആഹ് പണ്ടൊക്കെ സ്കൂളക്ക് ഈ നോട്ട് ബുക്കിലൊക്കെ ഒട്ടിച് ന്നൊക്കെപിറ്റേന്നകൊറേ അങ്ങ ന്നൊക്കെ തോവല്തെരഞ്ഞ്നട ന്ന്ഇണ്ടായിരുന്നു മ് ഇത്പോലെ പക്ഷികളെക്കെമ് പക്ഷിളെക്കെ തുവലുകൾ തെരഞ് ഇങ്ങനെ നടക്കണ്ടായിരുന്നു ഒരു ടീമായി നടക്കും ഇപ്പല്ലാത്ത ദിവസങ്ങളിലൊക്കെ മ് പ്പതൊന്ന്ഇല്ല ഇപ്പ അങ്ങനത്തെ ശേഖരണമൊന്നില്ല.
ആ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടാട്ടോ അങ്ങനത്തെ ഇത് ഇപ്പോഴും പണ്ടത്തെ ക്കെ പണ്ടൊക്കെആവുപോ സ്കൂളക്ക് ഇങ്ങനെ കൊണ്ടുപോകും മറ്റേ കാക്കന്റെ തൂവല്മേ കളറൊക്കെ അടിച്ചിട്ട് ങേ ആ അതൊക്കെ ഒരു കാലം
ഉം ഇപ്പ പിന്നെ കുട്ടികൾക്ക് തൂ വലും വേണ്ട
ഒന്നും വേണ്ട ഫോണ് മാത്രം മതി
ത്രമതി
ആ അതന്നെ എന്താപ്പ ചെയ്യക്കാരം
ഉം പ ഉം ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ പലഹാരംങ്ങെള് ഉണ്ടാക്കിയത് കഴിച്ച് ഉം.
കുക്കൊക്കെചി കുക്ക് ചെയ്യൂല്ലേ അത്യാവശ്യത്തിന്
ആ വീട്ടിലെ പിന്നെ കുട്ടികൾക്കൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ
ആ ആ അങ്ങനണല്ലേ ആ ആ ചിത്രൊക്കെ വരക്കുവേ
ചിത്രം വരക്കൊന്നല്ല കുട്ടികള് വരക്കുന്നു ഉ ഹസ്ബൻ ആ ഹസ്ഹസ്ബൻഡ് വരക്കും ചിത്രക്കെ
ചിത്രങ്ങളൊക്കെവര
മ് ചിത്രങ്ങളെക്കെഹസ്ബൻഡ് തന്നെ വരച്ചു കൊടുക്കാറ് കുട്ടികൾക്ക് എന്തെലുഒക്കെ ഒക്കെ വരിച്ച് കൊണ്ടോണം
ആ അങ്ങനെ എന്തേലുക്കെ ഉണ്ടാകുമ്പോ അവരെ ആ ഉ വരച്ച് കൊടുക്കലില്ലേ
പാട്ട് പാടോ
ഹസ്ബെൻഡ് പാടും ഞാന് ഞപാടില്ലഅങ്ങെനെ ഹസ്ബൻഡ് പാടുംപാട്ട് ഹ് ഹ് ഹ് ഉം ഹസ്ബാൻഡ് പാടും ഹസ്ബന്ഡ് നന്നായിപാടും ഉം.. ഉം
പിന്നെ ഉം നിങ്ങക്ക് അവിടെ പോഴ കാര്യങ്ങളൊക്കെ ഉണ്ടോ
ആ ഇവടെ ഇവിടെല്ലേ ഞങ്ങടെ ഈ പ്രദേശത്ത് പോഴ കാര്യങ്ങളൊന്നും അടുത്ത ല്ല്യ ഇണ്ട് കൊറച്ച അങ്ങട് പോയണ്ട് ഉ ഇവിടെ ഉ കോളങ്ങള്ണ്ട് കുളണ്ട് കുളം രണ്ട് മൂന്ന് കുളണ്ട്
ഇ ചെടികളൊക്കെ ഉണ്ടാവും ചെടികളൊക്കെ ഇഷ്ടണോ ഈ പൂക്കളെ ചെടികളെ
ചെടികളൊക്കെ വീട്ടിൽ തന്നെഇണ്ട് ചെടി അമ്മ ഹസ്ബൻഡിന്റെ അമ്മ ചെടിയൊക്കെനട്ട് വളർത്തുംഉം ഇവിട തന്നെ കൊറെ ആൾക്കാര് ചെടികള് കൊണ്ടുപോക
അ ചെ അ‌ ന നിറച്ച ചെടി ഉണ്ടാവുംല്ലേ
ചെടികള് ഉം അമ്മ എവിടന്ന് കണ്ടാലും ചെടി പൊട്ടിച്ചിട്ടക്കെ വരെ വിത്തുകളൊക്കെഇത്തിലപ്പം കൊണ്ട വര അപ്പൊ അ
പിന്നെ നിങ്ങിളിപ്പോ എന്താ നിങ്ങൾക്കിപ്പോ ഈ നിങ്ങൾക്ക് ഇഷ്ടണ് ഈ ചെടികളൊക്കെ വളർത്തണതും അതേപോലെ തന്നെ ഇന്നെ പരിപാലിക്കണൊക്കെ
ചെടികള ഉണ്ടാവണം നല്ലതല്ലേ നമുക്ക് അവരെ കാണുമ്പോ തന്നെ ഒരുരി ഇതല്ലേ പൂക്കളൊക്കെ ഉ പൂക്കളൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ നക്കുമ്പോ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ ഓണത്തിനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ നമ്മുക്ക് തന്നെ പൂക്കളൊക്കെ ഉണ എന്നുണ്ടെങ്കിലേ നമ്മുടെ സ്വന്തം ഉ സ്വന്തം വീട്ടിത്തെ പൂക്കളന്നെ അങ്ങനെ തന്നെ ചെയ്യാറ് ഉ അങ്ങനെ തന്നെ ചെയ്യാറ് ഇവിടെ ഇവിടെന്നെ ഇണ്ടാവും പൂക്കൾ ഇടാന ക്കെ ഉ ആ ആ ഉ ആ ആ ഉ കടൽന്ന് പിന്നെ വാങ്ങണത് തിരുവോണം വരില്ല തിരുവോണത്തിൽ വലിയ പൂക്കൾ ഇടാൻ വേണ്ടിട്ട് കുറച്ച് പൂക്കള് വാങ്ങും അങ്ങനെ വാങ്ങും
എന്തൊക്കെയാ പൂക്കളം നിങ്ങള്ൾ വാങ്ങല്േ മല്ലിപ്പൂ അങ്ങനെ എന്തെങ്കിലും
പൂക്കള
ആഹ് ആഹ് ആഹ് അല്ലെങ്ക എങ്ങനെ കൂടുതൽ വാങ്ങണ പൂക്കൾ ഉണ്ടാവൂല്ലോ ഇപ്പൊ
ആ മ ആ മല്ലി മല്ലി ചെ ഉണ്ടുമല്ലി അങ്ങനത്തെൊക്കെ ഉണ്ടാവില്ലേ ആ അതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ല മഞ്ഞ കളറൊക്കെ ആയിട്ട് ഉ ഉ ഓറഞ്ച് അതെല്ല ഉ മഞ് ഓറഞ്ച്ും കൂടി ചെയ നല്ല ഭംഗിയല്ലേ ഉ ഉ അതൊക്കെ ഉ ആ ആഹ ആദ്യം വറെ
ആഹ
അങ്ങനെ ഡിസൈന് വരക്കും എന്നിട്ട് പിന്നെ അയിനക്കട ഇങ്ങനെ പൂക്കള ഇള്ള ഉ
അങ്ങനെയല്ലേ എന്തോ ഇങ്ങനെ സദ്യക്കൊക്കെ വേണ്ടിട്ടുള്ള സാധനങ്ങൾ ധക്ക് വേണ്ടിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പൊ ഉം തലേൽന്ന് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുവോ
ആഹ ആ വൈകുന്നേരം തന്നെ കഷ്ണങ്ങളൊക്കെരിഞ്ഞ് വെക്കും റെഡിയാക്കി വെക്കും രാവിലെ വെ
ആഹ ആഹ് അങ്ങനെല്ലേീട് എല്ലാരും വരുവാ മതില്ലേ എങ്ങനെ വീടിന്റെ അടുത്തുള്ളവരും ഇപ്പ എങ്ങനെയൊക്കെ ആയിട്ട് ഓണത്തിന് ആഹ നിങ്ങള പുതിയ ഡ്രസ് ഒക്കെ എടുക്കാറില്ലേ എല്ലാരുംമായിറ്റും ഓണത്തിന് ഉം
ഓണപരിപാടികൾ ഉണ്ടാവും ഇവിടെ താഴത്ത് ഇവിടെ കുറച്ച് സ്ഥലംു ആ അപ്പ അവിടെ എല്ലാവാരും കൂടി ഒത്തുക കൂടിയിട്ട് കുട്ടികളെ പരിപാടി അമ്മമാർ പരിപാടി ഇങ്ങനെ വടംവലി
ആഹ് ആഹ് നിങ്ങള് പങ്കെടുക്കലുണ്ടോ ഇങ്ങനെ ഈ വടം വലിക്കായിട്ട് നീ നാര സ്പൂൺ ഒക്കെ ഉണ്ടാവുമല്ലോ അത് അര സ്പൂണ് ആ ആ വെച്ചിട്ട് അനെ പോന്ന് എന്നിട്ട് ഫസ്റ്റ് സെക്കൻ് പണ്ട് ചെറുപ്പത്തിലൊക്കെ കൂടിട്ടുണ്ടായിന്ന്
ഇവിടെ ഉണ്ടാവും ഓണ പരിവാാ ഉണ്ട് ഇവിടെ ഉണ്ടാവാറുണ്ട്
ആഹ് നേട്ടേക്കെ നിങ്ങൾ ആ പരിപാടിക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നോ
ഒരു കൊല്ലം പല പരിപാടിക്ക് പങ്കെടുത്തിുണ്ട് നാരങ്ങ സ്കൂള മത്സരം അത് ഉ അതൊക്കെ കുട്ടികള് ചെയ്യും ഉ
നല്ല രസായങ്ങള് ഇവിടെ ണ്ടായി അപ്പൊ അങ്ങനെ പ ആദ്യൊക്കെ ഉണ്ടകുമ്പോ നമ്മൾ ഇങ്ങനെ കാണാൻ പോവാറുണ്ടായിരുന്നു അങ്ങനെ ആ ഓണ പരിപാടി ഒക്കെണ്ടാവുമ്പോ നല്ല രസമായിരുന്നു ഞാനൊക്കെ കൂടുതൽ ഇണ്ടായിന് കേട്ടു പണ്ട് ഇപ്പല്ല
ഇവിടെ എപ്പോളും ഉണ്ട് അത് ഇവിടെ പിന്നെ അത് എല്ലാ കൊല്ലം ഇവിടുത്തെ ആൾക്കാരെ നട
ആ അന്നാ അല്ലെങ്കി തോന്നുന്ന പരിപാടിൽ ഏറ്റക്കും കുറച്ച മെയി മുന്നിൽ ഇക്കണത് ഇങ്ങനെ കലം പൊട്ടിക്കലാണ് തോന്നുന്നുണ്ടല്ലേ ആഹ്
ആ ഉറി അടി ഉം ആഹ് അത് അത് കണ്ണോക്കെ പൊത്തിയിട്ടില്ല കളി
ആഹ് ആഹ് അങ്ങനെ ഓരോരുത്തര് എന്താ പറയാ കോലൊക്കെ അത് പൊളിച്ച് ആ അങ്ങനെ അത് അത് നല്ല രസാ കാണാന് എല്ലാരും ഭയങ്കര മത്സരാണല്ലോ കൊറേ പേര്ന്നിട്ട് അത് ഇണ്ടാക്കലാണല്ലോ
ആഹ്
ഏ നിങ്ങള് നിങ്ങള് അതിന് കൂടിട്ടുണ്ടോ?
ഞാൻ അതിന് കൂടിയിട്ടില്ല ഹ് ഹാ അത് കണ്ണുപൊത്തിട്ടില്ലേ ഞമ്മള് എവിടേക്കേലുമൊക്കെ പോവും കണ്ണുപൊത്തി കഴിഞ്ഞ അവരിങ്ങനെ വ
ഉം ഉം പിന്നെ ആർക്കെങ്കിലും അടിയും കൊള്ളൂല്ലേ ഹ് ഹ് പറയാൻ പറ്റൂല എങ്ങട്ടാ പോണത് ആ
പിന്ന ഇബടെ വിഷ്
വിഷ്‌ ഏ വിഷൂന്താ ഇത്പോലെ തന്നെ കലം പൊട്ടിക്കലും അതേപോലെ തന്നെ ആ പിന്നെ ആഹ് ആഹ് ആഹ് അങ്ങനെ അങ്ങനെ അല്ലെ ആ അതൊരു കുട്ടികക്കൊരു സന്തോഷ ആവുല്ലോ ല്ലെ
കുളക്കും അമ്മമ്മ എല്ലാവരും കൂടും അയിന് ഉം ഓ അമ്മമാര് ഒക്കെ ഡാൻസ് കളിക്കും
കുട്ടികൾക്ക് ഇങ്ങനത്തെ പരിപാടി യൊക്കെ ഇണ്ടാകുമ്പോ ഭയങ്കര ഇ ഭയങ്കര ഇഷ്ടമായിരിക്കൂല്ലേ ഇങ്ങനെ കാണാൻ പോവാനായിട്ടും
മ് ആ ഇവിടത്തെ കുട്ടികൾ കളിക്കൊന്നുല്ലേ
പിന്നെ കളിക്കാന് കൂടലുണ്ടോ
അയിനൊന്നും മടിയില്ല മറ്റോള് അവരന്നെ സ്വയാട്ടൊക്കെ ഇപ്പൊക്കെ സ്വയം ഫോണിലൊക്കെ നോക്കിട്ട് ഇപ്പൊ വീരനാട്യം കളിയൊക്കല്ലേ അങ്ങനെ ആ കലക്ക് ഇപ്പൊ കുട്ട്യോള് ഉം
ഉം ഓർക്കൊരു അയ് അങ്ങനെല്ലേ ആ നല്ല രസമായിരിക്കൂല്ലേ ഇങ്ങനെ കാണാനും മാറ്റ് റ്റി ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി കുട്ടികളൊക്കെ ആമ്പോ പ്രത്യേക ഭംഗിയ ആയിരിക്കും അവരൊക്കെ കാണാന് ആഹ് പിന്നെ അ ഉം അങ്ങനെയൊക്കെ ഇണ്ടാവകുമ്പോ നല്ല രസായിരിക്കും എല്ലാരും ഒത്തുകൂടി കണ്ടൊക്കെ ആഹ് ആ ആഹ് ആ
സ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷുവൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ വിരുന്ന് പോവുള്ളു
നല്ല രസ എന്നാ ശരിട്ടോ ഒക്കെ